ഹലോ
ആ കറി വെച്ച് കഴിഞ്ഞോ.
ഓ അതൊക്കെ കഴിഞ്ഞു. ഫുഡ് അടിയും കഴിഞ്ഞു.
എന്തെ ഇളയത് ഉറങ്ങിയോ?.
ഇല്ല ഇല്ല ല്ല എന്താണ് ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഹെ ഹസ്ബൻ്റ ഇതാ പോയിട്ടില്ല. പോവാൻ വേണ്ടി നിൽക്കണ് മോന് അപ്പോഴേക്ക് ഇത്ള്ളതല്ലേ അലർജി ഉള്ളതല്ലേ. അപ്പോ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പോതപ്പിനുള്ളിൽരിക്കയ.
ആ ആ വീട്ടില് നെബുലൈസേഷൻ ചെയ്യുന്നു. ആ
നെ അപ്പൊ ഞാനും കൂടെ ഇരിക്കും ന്നാ രണ്ടു പേർക്കും കൂടി എനിക്കും അലർജി പ്രോബ്ലം ഉള്ളതല്ലേ. ആ അപ്പൊ രണ്ടു പേരും കൂടെ അതിനുള്ളിൽയിരിക്കയാ. അവൻ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്.
ആ ഉറക്കൊന്നില്ലേ പ്പ ഉച്ചക്ക്.
ഇല്ല ഇല്ല എന്ത് മൂന്നാം ക്ലാസ്സിലെത്തിയിലെ ഇനി എന്ദ് ഉറക്കം.
ആ നല്ല എന്നാലും ഒരു ഉച്ചക്ക്, പിന്നെ ശീലവും ല്ലേ സ്കൂളിൽ പോകുമ്പോ.
പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി പിന്നെ ഉറങ്ങുല്ല.
അത് ശെരിയാ ആ പിന്നെ അവൻ സ്കൂളിൽ ചെന്നിരുന്ന് ഉറക്കം തുങ്ങി
ഇല്ലെ അവിടെ ഇര്ന്ന് കൊ ച്ചി ടി വി കാണും പിന്നെ ഇപ്പ നോട്ട് എഴുതാള്ളോണ്ട് കൊറച്ചേരം ഇര്ന്ന് നോട്ടെഴ്തി ഞാൻ അട്ക്കളേല് പണിയെടുക്കുന്ന സമയം ഫോണ് കൊടുത്തിട്ട് അങ്ങന കൊറച്ച് നേരം നോട്ട് എഴുതി
ആ ഹാ
ഇപ്പൊന്ന് ആവി പിടിക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തീതാ ഇനിയിപ്പോ മോനെ കൊണ്ടുരാൻ പോണം മോന് രണ്ടെ നാൽപ്പതിന് ക്ലാസ്സ് കഴിയും അപ്പോ ഒരു രണ്ടരക്കെ ആകുമ്പോ പോണം
അ ആഹ് ആ രണ്ടേ മുക്കാല് വരെ ക്ലാസ് ഉള്ളോ അപ്പൊ അവർക്ക് ആഹ് ആഹ് ആഹ് ആഹ് അത്രേ ഉണ്ട്
ക്ക്ളും കൊണ്ട് പോവാണെങ്കി എനിക്ക് സുഖാരുന്നു ന്നാ സൈക്ക്ളും കൊണ്ട് വരാ അപ്പം ഞാൻ കൂട്ടാൻ പോണ്ട
ആഹ് ഇപ്പൊ ഇന്ന് സൈക്കിള് കൊണ്ട്പോയി
ഇല്ല ഇന്ന് രാവിലെ മഴ മഴേടെ നല്ലം ഇതുണ്ടായിരുന്നു അപ്പം അത് കാരണം ഹസ്ബൻഡ് കൊണ്ടാക്കി
ഓ ഓ ശരിയാ ആഹ് ഉം
ത്‌ന്നലൊക്കെ കഴിഞ്ഞോ?
ഇവ്ടെ അച്ഛൻ ചോറ് കഴിക്കുന്നു. അ ഇനീപ്പം ആഹ്, ഇവടെ പട്ടിക്കുട്ടി ഒണ്ട്. അപ്പ അയ്ന് ഒള്ള കറി വേവിക്ക്ന്ന്
ആഹ് ആഹ് ആഹ്, ഇപ്പ ഇ ഇയാള് സംസാരിക്കുമ്പം നല്ല ക്ലിയറാട്ടോ ഈപ് ഈന്ന് ക്കുന്നോടത്ത് നിന്നാതി. ന്നാ ക്ലിയറാവും
ആഹ്, അത് ചെല സമയത്ത് റേഞ്ചിന്റെ പ്രശ്നം ഈ വൈഫൈ മിന്നി മിന്നിയാ നിക്കണ. അപ്പ കിട്ടൂല.
എൻ എന്താണ് ഇപ്പോ നായക്കുട്ടിക്ക് കൊടുക്കുന്ന?
മീനും നമ്മടെ ഏ നമ്മള് മേടിക്കുന്ന മീനിന്റെ തന്ന ഏഹ്, ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ തലയൊക്കെ വരുന്നത് ആഹ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അരച്ച് ഇച്ചി ഒരു പൊടി ഉപ്പിടും
ഓ! മഞ്ഞപൊടി ഇട്ടിട്ട് ല്ലേ
മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടു കൊടുക്കും
ഞങ്ങളടുത്ത് മുമ്പ് ഇണ്ടായിരുന്നു നായക്കുട്ടികള്.
ആ, ഇത് ഇവിട്ള്ളത് മറ്റേ നമ്മടെ പൂടപ്പട്ടി
പൂടേണോ? അശ്ശോടാ.
എ കൊറേ ഒ രണ്ടു പേരൊണ്ടായിരുന്നു. ഒരാളങ്ങ് മരിച്ചുപോയി
ആ ആ രണ്ടു പേരും ആണും പെണ്ണു ആണോ
ആരുന്നോ, മക്കളും ഒണ്ടാരുന്നു. ഒരു പത്ത് ആത്തേയ്നാത്ത് തന്നെ ഒരു ഒമ്പത്. അ പന്ത്രണ്ടോങ്ങാണ്ട് ഒണ്ടാര്ന്ന്. പിന്നെ രണ്ട് വട്ടം ഡെലിവറി
അയ്യോ! ആ ആ. ഇത് ഇപ്പള്ളത് എത്ര വയസ്സായിണ്ട്?
അത് ഇപ്പൊ ഒരു നാലഞ്ച് വയസ്സുണ്ട്. മറ്റേ ഇതിനെക്കാട്ടീ ഈ എളേതാര്ന്ന ആൺപ
ആ ആണോ ആ ആ. ഇതിന് എത്ര രൂപേണ് കുട്ടീല് കൊടുക്കുമ്പോ?
ഞങ്ങള് മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിനാരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അവസാനം എക്കെ ആയപ്പയ് ത്തേന് ഇങ്ങനെ ഒള്ളയ്ന്റെ ഡിമാൻഡ് അങ്ങ് കൊറഞ്ഞല്ലോ
മൂവായ്രത്തി അഞ്ഞൂറോ, അത്രേ ഒള്ളോ?
ആ ഇതിന് ഭയങ്കര ഡിമാൻഡ് കൊറവാ ഇങ്ങനെ ഒള്ളവർക്ക്.
പൂടാ ന്ന് പറയുന്ന മറ്റേ കുഞ്ഞ് ചുരുണ്ട മുടിയായിറ്റുള്ള സാനം അല്ലേ
നമ്മടെ ഇത്‌ല്ലേ. എന്തുവാ ഇതിന് പേര്? മൂവായിരത്തി ഇട്ടാ ഞങ്ങള് കൊടുത്തിക്ക്ന്നേ ഇവരുടെ പേര് വേറൊരു പേരുണ്ടാരുന്നു അവർക്ക്
ആണോ ആഹ്, പോമെറേനിയ ആഹ് മനസ്സിലായി നെറയെ തൊപ്പൊള്ള ഐറ്റം
അതന്നെ
ആ ആ ഓ
ഇവടെ ഒരു ഡിമാൻഡ് ഇപ്പൊ കൊറഞ്ഞല്ലേ. ഇപ്പ പിന്നെ ഫുള്ള് ലാബും മറ്റേ സംഭവം അങ്ങനെയൊക്കെ
ഞങ്ങൾടടുത്ത് മുമ്പുണ്ടായിരുന്ന ചെറിയ ഇനാരുന്നു, ശിവാവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങക്ക് ഇവടെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ കൊടുത്തു.
ആഹ്, ഇവിടെ അവസാനത്തെ ഡെലിവറി ആ പിന്നെ പേടിക്കാൻ ആളില്ലാത്ത ഇതായി. കാരണം ഡിമാന്റും കൊറഞ്ഞ് വരുന്നു.
ആഹ് ആഹ് അ
അങ്ങനെ ഇപ്പ പിന്നെ അ ആണ് മരിച്ചു പോയല്ലോ. ആൺ പട്ടി മരിച്ചും കൂടെ പോയോണ്ട് ഇനിയിപ്പയില്ല. ആളൊറ്റക്കെ ഉള്ളൂ
ആഹ് ആഹ് ആഹ്
നല്ല രസ ഇല്ലില്ല
ആഹ്, രണ്ട്മണിയായല്ലോ.
ഉം, കൈക്കണം
ഉം, ഉം
ഉം, ഏ. ഇവിടിതാ ന്യൂസ് കാണന്ന് മറ്റേ തൂഫാൻ അതിന്റെയൊക്കെ ഇതായിട്ടുള്ള
ആഹ് ഇവിടെ അതെ ന്യൂസ് വെച്ചിട്ടുണ്ട്. ഹസ്ബൻ്റ് പോയോ ഇല്ലയോ എന്നുള്ളറിയില്ല, പോവാന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് അവിടെ ഇരുന്നിട്ട് പാടന്നിണ്ട് ഉം ഉം.
ഇവിടെ മൂന്ന് മണി വരെ ന്യൂസ് കാണാൻ പറ്റു. അത് കഴിഞ്ഞ ഇപ്പ അങ്ങനവാടിന്ന് വന്ന്‌ കഴിഞ്ഞാൽ പിന്നെ കാർട്ടൂണാ.
ആഹ് പിന്നെ ഇവിടെ ടി വി വെച്ചിരിക്കന്നെർന്നു. ഇപ്പൊ ലഞ്ചിന് കഴിക്കുന്ന സമയത്ത്, ത്ത് ചോറുണ്ണുന്ന സമയം. ടി വി കാണണോന്ന് അല്ല വാർത്ത കേൾക്കണന്ന് പറഞ്ഞിട്ട്, മേടിച്ചതാണ് ഫോണ് ഇത് റിമോർ ട്ട് മേടിച്ചതാ.
ഇവിടെ വേറെ നമക്ക്,
റിമോർട്ട് മേടിക്കുമ്പോൾ, മേടിക്കുമ്പോൾ അവൻ ഫോണിലിരിക്കും കൊറച്ചനേരം.
അതന്നെ ഇവിടെയും. ഇവിടെ നിർത്താണേ ഫോണിൽ കാട്ടൂൺ വേണം. പിന്നെ ഇപ്പൊ കൊറച്ച്
അപ്പൊ പിന്നെ ഏതായാലും ഫോണമ്മ കളിക്കല്ലേ. ഈ ആവി പിടിക്കുന്ന സമയം ഇതുപോലെ ഫോണ് കൊടുക്കണം. എന്നാലേ ഈ ചൂടിലിരിക്കൂ.
അതാ അതില് ശ്രദ്ധിച്ചിരിക്കുമ്പോയത്തിന് ആവിയൊന്നും അറിയുന്നില്ല.
ഇല്ല അറിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പുകയണു ചൊറിയുന്നു അങ്ങനെണ് ഇങ്ങനെണ് ഇപ്പ ഇതില്, കളിക്കുന്നുതൊണ്ട്, ചോറിച്ചിലും അറിയുന്നില്ല. പൊകച്ചിലും അറിയുന്നില്ല. വേർപൊന്നും അറിയുന്നില്ല. ആഹ് ആഹ് അറിയുന്നുണ്ട്. തൊടയ്ക്കുന്നുണ്ട് അതിന്റെയടിൽ കൂടെ. പക്ഷെ എന്നാലും ഗെയിമകളിക്കല്ലേ.
അതാ ഇവിടെ ഇവിടെയള്ളതൊന്നും ഇങ്ങനെ നമ്മള് വീട്ടിൽ കൊടുത്തിട്ടില്ല ഇതുവരെ നെബുലേസേഷനൊന്നും. തന്നാ ഒന്നൊന്നര ഒരിതാ.
ആഹ് ഞാനിത് എന്താച്ചെങ്കില്, ഈ ഹോമിയ മരുന്നിലങ്ങ മാറിട്ടെ ഇനി ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാനുള്ള ഇട വരണ്ടല്ലോന്നരുതീട്ടെ. മൂന്നു നേരവും ആവി പിടിക്കുന്നുണ്ട്. ഹോമിയോ മരുന്നും കൊടുക്കുന്നുണ്ട്. പിന്നെ ആവി പിടിക്കുമ്പോൾ ഒരു ആശ്വാസം.
നമ്മളീ ഇംഗ്ലീഷ് മരുനീന്ന് പെട്ടന്ന്‌ ഹോമിയോ ലോട്ടാവുമ്പോന്തേങ്കിലും പ്രശ്നം വരുവോ?
ഇല്ല പെട്ടെന്നല്ല. ഇവര് ആദ്യം മുതലേ ആദ്യം പറഞ്ഞ യഞ്ഞാൽ ചെറുതിലേ, ഞങ്ങള് തിരുവന്തപുത്ത് നി ക്കുന്ന സമയത്ത്, അവിടുന്ന് ഒരു ഹോമിയോ ഒരു ഹോമിയോണ്ടായിരുന്നു അടുത്ത്. അപ്പൊ ഞാൻ ആ ഹോമിയോ കാണിച്ച് കാണിച്ചിട്ട് അങ്ങനെ ഹോമിയോ ഇഷ് ഫീലാണ്. പിന്നെ നല്ലം വരും ആണ് ഇംഗ്ലീഷ് മരുന്നിലോട്ട് കാണിക്കുള്ളൂ. ഇപ്പോ ജലദോഷ ഷം വന്നുടന തന്നെ ഞാ ഹോമിയോല് കാണിച്ചോണ്ട്,
കാണിച്ചോണ്ട് ആഹ് ഇവിടെയാണെങ്കില് ഇംഗ്ലീഷ് അങ്ങ് ശീലിച്ചു പോയി. അപ്പൊ ഇനി ഹോമി കൊടുത്തിട്ട് ഒരു കാര്യല്ല.
അത് എല്ലാ അത് കൊടു കുറേശ കുറേശ മാറ്റിയാണ് വേണ്ടത്. ഇങ്ങനെ ചെറിയ ജലദോഷം വരുമ്പോൾ ഹോമിയോ പോവ. എന്നിട്ട് അങ്ങനെ മാറ്റണം. അങ്ങനെ ശീലാക്കിയാ മതി. ഞാനും അങ്ങനെ ശീലാക്കിയല്ലാണ്ട്, ഇവര് ഡെലിവറി കഴിഞ്ഞ മുതൽ ഹോമിയോ അല്ല. ഞാനങ്ങനെ ശീലാക്കി. ചെറിയ ജലദോഷം വരുമ്പോത്തിനും ഹോമിയോ, കൊണ്ടോകും. പിന്നെ അങ്ങനെ എന്തിനും ഏതിനും നമ്മള് ഹോമിയോത്തന്നെ, എല്ലാം മരുന്നും ഉണ്ട് ഹോമിയോല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവനുണ്ട് പല്ലിൻ ന്റെ മോളില് ഒരു ഉണല് പോലെ ഇങ്ങനെ വന്നിട്ട് അത്, പൊട്ടിച്ചോര വര്യ. എന്നിട്ട് ഞാൻ ഇതുപോലെ, ഹോമിയോ കാണിച്ചു. അതിന് മരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാറ്റിനും ഹോമിയോ കാണിക്ക.
അതാ ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുത് കുഞ്ഞുങ്ങളെ,
ആഹ ഇംഗ്ലീഷ് മരുന്ന് കൊടു ഇവിടിം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ, കുറേശ കുറേശ അങ്ങനെ എല്ലാറ്റിനും ഹോമിയോ കാണിച്ചിട്ട് അങ്ങനെങ് മാറ്റിയെടുക്കുന്നതാ. ഇപ്പോ ഇങ് വല്ലാണ്ട്, നല്ലം വരികയാണെന്നു ണ്ടെങ്കിൽ കഫക്കെട്ടും ചുമൊക്കെ നല്ലം വരികയാണ്. ഇവര് ക്ക് എന്ത് വെച്ചെങ്കിൽ, അലർജി പ്രോബ്ലം ഉള്ളതോണ്ട് ചുമക്കെ വന്നു കഴിഞ്ഞാല്, ബ്രിത്തിങ് പ്രോബ്ലം വരും. അങ്ങനെങ്ങനെ വരികയാണെന്നുണ്ടെങ്കില് രാത്രിയെ വരിക ഈ സംഭവങ്ങൾ. അപ്പോ ഇംഗ്ലീഷില് കാണിക്കും. പക്ഷെ ഈ ഹോമിയോ മരുന്ന് കുടിച്ചോണ്ടിരിക്കിമ്പോ, ക അങ്ങനെ വരാറില്ല.
ആഹ
ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഇവന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവന് ജലദഷം വന്ന് ഞാൻ അപ്പ തന്നെ വൈകുന്നരം ഹോമിയോ കൊണ്ടോയി മരുന്ന് കൊടുത്തു അന്ന് മുതലേ മരുന്ന് കുടിക്കുന്നുണ്ട് അതോണ്ട് നല്ല മാറിയിട്ടില്ലേ ചെറുതായിട്ട്ണ്ട് പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ പോകാനുള്ളരി ഇത് വന്നിട്ടില്ല
അത് ഈ ഹോമി ആയൊണ്ട് മരുന്ന് കഴിക്കുന്നതിനും വലിയ മടി കാണത്തില്ലല്ലേ
ഏഹ
ഹോമിയോ ആതുകൊണ്ട് മരുന്ന് കാണ കഴിക്കുന്നതിനും ഒരു മടി കാണി
ഇല്ല ഇല്ല ഇല്ല അല്ല അത് മതി മരുന്നാണെങ്കില ഇല്ല കേട്ടോ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ അങ്ങനെ മര്ന്ന് കരിക്കുന്നതിും മടിയന്നുല്ല്യ
ആഹ
ഇനിപ്പോ എന്താണ് ഇന്നലെരു വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വരോന്ന് കാരണം ഇന്നലെ വൈകുന്നേരം ആയക്കുമ്പോ ഭയങ്കര ചുമക്കുണു അപ്പൊ ഞാൻ എന്തു ഇതു വേഗം ഒന്ന് ആവിയം പിടിപ്പിച്ചു പിന്നെ കുരുമുളകും തേനും കൂടെക്കിട്ട് കൊടുത്തു നാര മറ്റേ നാരങ്ങ നീരില്ലേ
ആ് അത് എന്തിന് ചുമമക്കാണോ അതോ കൊടുക്കുന്നത്
ആ ചുമയ്ക്ക് അത് കൊടുത്ത നോക്കുമ്പോ പിന്നെ ആ ചുമ അങ്ങനെ അങ് മാറി ഞാൻ വിചരിച്ചു ഇപ്പോ ഇന്നെലെ രാത്രി ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും ആ ചുമ എന്തെച്ച ഒരു ബ്രീത്തിങ്ങിന്റെ ചുമേണെ അങ്ങനെ കുത്തി കുത്തിയിട്ടുള്ള ആ ചുമയാണ് ക കവ ഇല്ലാത്ത ചുമ
ആ ആ അത്തന്നെ ഇവിടെ
ആ ആഹാ അപ്പോ ഞാൻ കരുതി ഹോസ്പിറ്റിൽ പോവേണ്ടിവരോ നബിലൈസ് ചെയ്യേണ്ട വരുമന്ന് പക്ഷെ ഇതങ്ങനെങ് ചെയ്താപ്പോ അപ്പ പിന്നെങ്ങനെ മാറി പിന്ന ഹോമിയോ മരുന്ന് രാത്രി കൊടുക്കാനുള്ളതുംവേ
ബാക്കി മരന്ന്ന്നും കഴകുന്ന പ്രശ്നംല്ല്യ പക്ഷെ മറ്റേ നമ്മടെ പൊ പൊടി കലിക്കുന്നേണ്ടല്ലോ വെള്ളത്തിൽ
ആഹ ആഹ ആഹ അത് ഓരോ നേര് ത് ഓരോ മരുന്നായിട്ട് അങ്ങനെ തരേക്കും ഇവാനിപ്പത് പിന്നെ ഓരോ ഡോക്ടർമാര പലതരത്തില ഇപ്പൊ ഇവനെ കാണിച്ച ഞാൻ ഗവൺമെന്റിലാ കാണിക്കുന്നു ഗവൺമെന്റ് ഹോമിയല്ലോ കാണിച്ചിട്ടണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച കാണിച്ചത് പ്രൈവറ്റിലാണ് അപ്പൾ ആ ഡോക്ടറെ എങ്ങനെയ വെച്ചെങ്കില് എന്താ സുഖം നമുക്കള്ളെ ന്താവെച്ച പറയാം പക്ഷെ ഇതിനെല്ലാറ്റിനും ഒരൊറ്റ മരുന്ന നമുക്ക് തരുള്ളൂ
ആഹ
ഗവൺമെൻറ് ഹോമുകൾ കാണിക്കുമ്പോൾ ഈ പൊട്ടീൻ തരും പിന്നെ അല്ലാണ്ട് ഈ ഗുളിക രണ്ട ഐറ്റം അങ്ങനെ ഉണ്ടാവും ഇത് എല്ലാറ്റിനും കൂടെ ഒരൊറ്റ ഗുളിക തരുള്ളൂ അത് രണ്ടാഴ്ചക്ക് തരും രണ്ട രണ്ടാഴ്ചക്ക് തരും എല്ലാ എല്ലാ ഡോക്ടർമാരും ഒരുപോലെല്ല തരുന്നത്
ആ അതാ ഇവിടെ പൊടിയടെയാണ് ഒരു വൊമിറ്റ് ചെയ്യ അത് കൊടുത്ത കഴിഞ്ഞാ അപ്പ വൊമിറ്റ് ചെയ്യും
ആഹ് ആഹ് ഇവിടെ അങ്ങനെയൊന്നുംല്ല കേട്ടോ ആ പൊടി മധുരാണല്ലോ അവൻ തോമിറ്റ ചെയന്ന് എന്താ
ടി നമ്മടെ വെള്ളത്തി കലക്കിട്ട് വരുമ്പോ ഇതിന്റെ ഓറഞ്ച് കളറൽ ഇരിക്കരുത് ആ കൺസിസ്റ്റൻസിയിലാണ് എന്തോ ഒരു കൈ ചറ അങ്ങോട്ട് ഇറക്കുമ്പോഴ ഇേനെ പുുള്ളിക്ക വായലല്ലോ ഒ ഒട്ടലും തകട്ടിണ ഉം അപ്പ എനക്കന്ന കഫത്തിന്റെ ഞാൻ തോന്നി പൊടിയടെ വന്നിരിക്കുന്നെ അതാണ് ഉപ്പുള്ളിക്ക് കൈ ക ഇറ്റിരി മതി
അല്ല ഇംഗ്ലീഷ് മരുന്നാണോ ഈ പറയുന്നത് അതെ ഹോമിയോ മരുന്നാണോ
ഇംഗ്ലീഷ്മാർ നമ്മ ഹോി ഇതുവരെ കൊടുത്തിട്ടില്ല
ആഹ് ഇംഗ്ലീഷ് മരുന്ന് മറ്റേ ആന്റിബയോട്ടിക്ക് ഉണ്ട് ഭയങ്കര സ്മെല്ലാ അത്
ആഹ അത് ആ സാധനം തന്നെ ഒരു
ഉ ഹോമിയോേക്ക് ആ ക്കി നോക്ക് ഈ ജലദോഷം ഒക്കെ വരുമ്പം മല്ലെ ഹോമിയോലോട്ട് കാണിച്ചിട്ട് അനെ ഹോമിയോലോട്ട് ആക്ക്
ഉം ഉ ഇപ്പൊ പറ പതിയെ പതിയെ ഇനിയിപ്പ ഒന്ന് അങ്ങനെ മാറ്റി നോക്കണം
ഈ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ
എവിളിക്കാ വേന്ന്
ആഹ്ഓക്കൊ അന്നാട്ടോ ശരി എന്ന